കേക്കാം ആഹ് കേക്കാം കേൾക്കാം എന്നാ ഇണ്ട് വിശേഷൊക്കെ
ചോറ് കൊട്ക്കുന്നു അങ്ങനെ അവിടെ കഴിഞ്ഞോ
ആഹ് കൊച്ചിന്റെ സൗണ്ട് കേക്കാം ആഹ് ഇവിടെ ഏ ന്യൂഡിൽസ് ഉണ്ടാക്കണംന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ
ആഹ് ആഹ്
ആഹ് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ് കഴി ച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവ ഇവര്ടെ വാപ്പി ഇവിടെ വന്ന് വാപ്പി വന്നരുമ്പം വാപ്പിക്ക് നിർബന്ധം ഉണ്ട് പിള്ളേര് കരയര്തെന്ന് വാപ്പി കാ കൊണ്ടോന്നെ കടല കൊണ്ടേ കൊട്ത്ത് അത് മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിയായി വഴക്കായി കരച്ചിലായി വാ പ്പി കെർവിച്ച് എറങ്ങിം പോയി
അയ്യയ്യോ അത് ആഹ് ഉം അത് കൊള്ളാ
ണ്ടുരേം രണ്ടു പേരേം വഴക്ക് പറഞ്ഞു ചെറ്തും നട് മൂത്തേന് അറിയാന്നോണ്ട് മൂത്തത് പേടിച്ച് അനങ്ങേലാ
ഏഹ്
എന്നിട്ട് ചെറ്ത് പിന്നെ കെടന്ന് ഒറങ്ങി പോയി അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കെടന്ന് ഒറങ്ങി പോയി വപ്പി എ എറങ്ങി പോവുന്നേ കണ്ടല്ലോ അപ്പൊ പേടിച്ച് പാടെ അത് അത് കെടന്നൊറങ്ങി അത് കഴിക്കുകയും ചെയ്തായിര്ന്ന് ണ്ട് പിന്നെ സാരമില്ല
ആഹ്
മറ്റേ മക്കളും കഴിച്ച് ആഹ് ഇഞ്ഞി വൈകിട്ട് ഈ പിള്ളാരെല്ലോ ഇഞ്ഞ് ചോറ് വേണ്ടാന്ന് ഇച്ചിരി മുമ്പാ അത് കഴിച്ചത് ഇഞ്ഞ് വേണ്ടാന്ന് ഉം
ഇന്നലെ ഇവ്ടെ എന്തോ ഇങ്ങനെ നു ആഹ്
ആഹ് ഇത്രേം നേരവായപ്പഴല്ലേ കഴിച്ചത് അതുകൊണ്ട് പിന്നെ ഇഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു
അതെല്ലേ ആഹ് വയറ് വേണ്ടെ പിള്ളാർക്ക് കഴി ഈ നൂഡിൽസൊക്കെ പിള്ളാർ ഭയങ്കര ഇഷ്ടാ ഒരോടെയ്ക്ക് ഇങ്ങനെ കൊടുക്കരുതന്നും പറഞ്ഞ് ഭയങ്കര കർശനവായിട്ട് പറയുവാര്ന്നല്ലോ ഹോസ്പിറ്റലിന്നൊക്കെയായാലും
ആഹ് അത് ശരിയാ കൊടുക്കരുതന്ന് പോലെ പിന്നെ ഞമ്മള് മസാലകളായിട്ടൊന്നും ചേർ ക്കുന്നില്ലല്ലോ കുരുമുളക് പൊടിം ഉപ്പും ഇച്ചിരി എന്താ മറ്റേ ഇ തല്ലേ സോസു എന്താ ടൊമാറ്റോ സോസും
അതിന്റെ അകത്തൊരു മസാല ഇല്ലേ അത് ഇടുന്നില്ലേ
ഇത് അതല്ല നമ്മള് എന്താ കടേന്ന് എന്താ ഹോട്ടലീന്ന് മേടിച്ച് ക മേടി ക്ക്യൂലെ മറ്റേ മുഴുത്ത നൂലിന്റെ ആഹ് നൂഡിൽസ് അത് അത് എറച്ചിയെക്കെ എറ ച്ചിയുണ്ടേ ആഹ് ചിക്കനും ഉണ്ടാര്ന്നു ചിക്കനും പൊരിച്ച് എന്താ മൊട്ടേം ചിക്കനും നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിട്ട് ഇത് ഒണ്ടാക്കുന്നെ ആഹ് അപ്പൊ കുരുമുളക് പൊടിയൊക്ക്യെല്ലേള്ളു മസാല ഇല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഇവെടെ മേടിക്ക്യും കടേന്ന് ആഹ് കടേന്ന് ഇങ്ങനെ മേടിച്ചിട്ട് അയിന്റെ ആഹ് പായ്ക്ക്യറ്റ് മേടിച്ച് അയിന്റെ മസാലയും ഒക്കെ ഇട്ടാണ് കഴിക്കല് മസാലക്ക്യ് ഏഹ് എരിവ് പോരാന്നും പറഞ്ഞ് ഇച്ചിരി കൂടെ മൊളക്പൊടിം കൂടെ ഇടും
അതെയോ
ആഹ് അങ്ങനേം കൂടെ ഇട്ടാണ് ഇവ്ടെ മക്കള് കഴിക്ക്ണത്
ആഹ് ഇവടെയാണങ്കി മൊളക് പൊടിയൊന്നും വേണ്ട എരിവുണ്ടെന്ന് പറയും അതിന് ഒരു എരിവുണ്ടല്ലോ ആഹ് യി യിപ്പി നൂഡിൽ സാണെങ്കി അയിന്റാത്ത് എന്തോക്കെ പച്ചക്കറിയെക്കെ ഒണക്കിയാ ചെറിയ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അയിന്റാത്ത് കടപ്പുണ്ടല്ലോ
ആഹ് അങ്ങനെ കാണാ
ഉം മാഗിടേന്റാത്ത് അതില്ല ഉം
മായൽ ആഹ് ഇല്ല എന്നാലും എപ്പഴൊന്നും മേടിച്ചു കഴിച്ചൂല്ലാട്ടോ അത് തന്നെ അതാണോ ഉം എന്തായാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ
ആഹ് ശരിയാ എന്താണെന്ന് അറിയത്തില്ല ആഹ് ഭയങ്കര എന്തോ വല്ല്യ ഏഹ് ഭയങ്കര ടേസ്റ്റുള്ള സാധനം പോലെയാ
ആഹ് ഇപ്പോ ഇപ്പേ ആദ്യൊന്നും കഴിക്ക്യുല്ലാര്ന്ന് ഞങ്ങള് ഏഹ് ഇപ്പ ഇപ്പ കാണുമ്പോ ഒന്ന് ഒന്ന് രണ്ടാക്കെ തിരിച്ചെടുത്ത് കഴിക്ക്യും ഒരു ടേസ്റ്റാ കഴിച്ച് കഴിഞ്ഞാ പിന്നേം കഴിക്ക്യാൻ തോന്നും കെട്ടോ
ആഹ് ഈ പിള്ളാര്ടെ എന്താ പാത്രത്തീന്ന് ഞാനെടുത്ത് ആഹ് എന്താ കഴിക്ക്യും ഇന്ന് ഇതാ ഇതാര്ക്ക് വെച്ചിട്ടെങ്കി കഴിക്ക്യാലോന്ന് ഓർത്തിര്ന്നപ്പഴാ അവര് ആ വാപ്പി വന്നു അപ്പോഴത്തേക്കും ചായ കൊടുക്കാൻ ആ ചായ കൊടുക്കാൻ വേണ്ടി അപ്പോ ച്ച് ഞാനാണെങ്കിൽ സന്ത്യയക്ക് മുമ്പേ അപ്പൊ ഇത് വേവിച്ച് വ എന്താ ഊ റ്റി വെച്ച് പിന്നെ ഇറച്ചിയും പൊരിച്ച് വെച്ച് പച്ചക്കറി എല്ലാം അരിഞ്ഞും വെച്ചായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ് ആഹ് പിള്ളേര് കഴിച്ചു കഴിച്ചെല്ലാം കഴിഞ്ഞു പക്ഷെ ഞാനും പക്ഷെ കഴിച്ചില്ല കഴിച്ചു എനിക്കിഷ്ടവാ ഈ ചൂടോട് കൂടി കഴിക്കണമല്ലോർത്തി ഇരുന്നപ്പോഴത്തേക്കുംദേ കിടക്കുന്നു ഇങ്ങനെ
ഇങ്ങനെയായി
ആഹ് അങ്ങനെ ആയത് കൊണ്ട് പിന്നെ മനസ്സങ്ങോട്ടു മടുത്തു ആഹ് ആഹ് ഇങ്ങത്തേനൊക്കെ ഭയങ്കര ദേഷ്യവാ
ആഹ് ഹാ
ഭയങ്കരമായിരുന്നു പക്ഷെ ഞാനിങ്ങെനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് കൊറേ മാറ്റി.
ആഹ് അത് പെണ്ണർഞ്ഞു പെ ണ്ണൊരുപെട്ടാൽന്ന് പറയുമ്പോലെ പെണ്ണുങ്ങള് നോക്കി കൊറേക്കെ അവരുടെ കൈയ്ക്കുള്ളിലാണല്ലോ.
അത് ശരിയാ അപ്പൊ
പേന്തയും പക്ഷെ ന അഹ് ആഹ് നമുക്കും സങ്കടം വരുല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക്?
ആഹ് പിന്നെ ഞാൻ ഒത്തിരി പറഞ്ഞു പോല്ലേ പോവല്ലേ പോല്ലേന്ന്.
ആഹ് പിള്ളേരായിപ്പഒക്കെ കൊറെക്കെ വാശി കാണുല്ലോ.
ആഹ് അത് ശരിയാ മക്കൾ ഇത്രക്കല്ലേ ഒള്ളു. എങ്കിലും ഞാൻ ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുത്തു ഉം ഉം
നമ്മള് മക്കക്ക് ഇങ്ങനെ വി ട്ട് കൊടുത്താലും വിട്ട് കൊടുത്താലും പാട മുറകെ പിടിച്ചാലും പാട.
ആഹ് അത് ശരിയാ പിടിക്കേണ്ടടത്ത് പിടിക്കണം. ആഹ് അയച്ചു വിടണ്ടടുത്ത് ഇച്ചിരി ലൂസാക്കിയും വിടണം ല്ലേ?
അതെ അതെ അതെ ഇല്ലെങ്കില് പാടാ. മുറുകെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഒരു അങ്ങോടും നമ്മളരു ഒരുപാട് അമർത്തി പിടിച്ച്ഴിഞ്ഞിട്ടുണ്ട് ഒരു അവർക്ക് ഇറങ്ങി നടക്കുന്ന ആ സമയ ആയി കഴിയുമ്പോഴത്തേക്കുള്ള സ്വാതന്ത്ര്യം കിട്ടയോലെ അങ്ങ് പറന്നു പോവും.
ആഹ് കിളി കിളീനെപ്പറത്തി വിടുന്ന പോലെ കൂട്ട കിടക്കുന്ന കിളീനെ പറത്തി വിടുന്ന പോലെ. ആഹ് അത് ശരിയ അതെല്ലേ.
താ നമ്മള് മക്കൾക്ക് ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തില്ലെങ്കി അതും പാടാ. പിന്നെ നമു ഒരു ചെരിയ ഒരു ഫ്രണ്ട്ലി ആയിട്ട് വേണം മക്കളെ അല്ലെ?
ആഹ് അത് ശരിയാ എല്ലാരും അത് പറയന്ന്ണ്ട്. ആഹ് ഒരു ഒരു എന്താ ക്ലാസ്സിന് പോയാലും അവിടെ ക്ലാസ് എടുക്കുന്നവരും പറയുന്ന അതാ. നമ്മള് മക്കളുമായിട്ടരു ഇച്ചിരി അടു പ്പം വേണം മക്കളോട് എല്ലാം ചോയ്ച്ചു പിറക്കി എല്ലാം സന്തോഷിച്ചു പിറക്കി ശരിയ അങ്ങനെണ്ടായി തന്നെ മക്കക്കൊരിതാ ഏഹ് സ്കൂള് വിട്ട് വരുമ്പോഴാണേലും മക്കളോട് ചോയ്ക്കാ സ്കൂളിൽ എന്തൊക്കെ നടന്നു? ആഹ് സ്കൂളന്തൊക്കെ നടന്നു സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചുന്ന ക്കെ ചോദിക്കുമ്പോ പിള്ളേർക്കൊരു രസം അരങ്ങ്.
രസ് ആഹ് ആഹ് അതിപ്പോ നമ്മളൊരു വല്യ ആ വല്യരു സ്വാതന്ത്ര്യ ത്തിൽ കടത്ത് ചോദിക്കുകയും ചെയ്യരുത് ആ ഒരു കൂട്ടുകാരടെ രീതിക്കതന്നെട ആ ഒ സ്നേഹത്തോട് ചോദിക്കുവാണേൽ അവര് തുറന്നു പറയും എല്ലാം പറയും. അല്ലാതെ നമ്മൾ എന്നും വന്നിട്ട് ഇന്നെന്നാ എന്ന പഠിപ്പിച്ചേ അത് ചാടി കേറി ചോയ്ച്ചുകഴിഞ്ഞ അങ്ങനെ ഒരു ദേഷ്യത്തോടെ ചോയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇന്നും ഇതാണ് ചോയ്ക്കാനുള്ളൂ ന്നുള്ള ആ ഒരു മക്കൾക്കൊരു ദേഷ്യം തോന്നും.
ആഹ് അന്നേരം ആ ഒരു മൈൻഡാകും മക്കള് പിന്നെ.
മക്കൾ പിന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു ഇതാവല്ലോ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില.
ആഹ് അത് ശരി അത് ശരിയ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ പിന്നെ മക്കക്ക് അതാകും.
അതാവും പിന്നെ എന്തെങ്കിലും തെ റ്റ് കണ്ടിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലൊക്കെ ആയാലും നമ്മള് ചിലപ്പോ അങ്ങനെ ഒരു ഇത് കാണിക്കുല്ലോ ഒരു ഇപ്പ പ തിലൊരു എട്ട് മാർക്ക് അല്ലെങ്കി അതവെട്ട് അഞ്ചു മാർക്ക് കിട്ടിയാലും ചില പേരൻസ് അങ്ങനെ വഴക്ക് പറയുവല്ലോ. ബാക്കി മാർക്ക് എവിടെ പോയി അപ്പ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവനത്ര മാർക്ക്? കണ്ടാ അവനെ കണ്ട് പഠിക്കേ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരുവായിട്ട് പിള്ളേരെ
ആഹ് കമ്പയർ ചെയ്യരുത് ആ അത് ശരി എല്ലാരും പറയുന്നുണ്ട് കമ്പയർ ചെയ്യരുത് പക്ഷെ എങ്കിലും മക്കള് മാർക്ക് കുറഞ്ഞുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമം ല്ലേ?
വിഷമാണ് വിഷമ ഇല്ലന്നല്ല പക്ഷെ നമുക്ക് ഈ സെയിം പ്ര സാരം ഇല്ല അടുത്ത പ്രാവശ്യം ഒന്ന് കൂടെ നോക്ക്‌ അങ്ങനെ ആ ഒരു സ്നേഹത്തോടെ പറഞ്ഞിട്ട് മാർക്ക്‌ നന്നായിട്ട് പഠിച്ചാലല്ലേ ഉള്ളു ആ അങ്ങനെ ആ സ്നേഹ
ആഹ് നിനക്ക് നിനക്ക് പഠിക്കാനുള്ള കഴിവ് നിനക്ക് പഠിക്കാനുള്ള കഴിവ് ഉണ്ട് നിന്നെക്കൊണ്ട് പറ്റും നീ ഒന്ന് ശ്രമിച്ചാൽ മതി ആഹ് ഒന്ന് ശ്രമിച്ചാൽ മതി അത് ശരിയാ അങ്ങനെ പറയുമ്പോഴത്തേക്കും
പിള്ളേർക്കൊരു സന്തോഷം മോട്ടിവേഷൻ ആകും
ഞാനിപ്പോ ഇത് പറയുന്ന കേട്ടപ്പോഴത്തേക്കും ആ ആ ഞാന് ഇപ്പോ ഇത് പറയുന്ന കേട്ടപ്പോ ഉടനെ മകള് വന്ന് പറയുവാ ഒട്ടും പഠിക്കേലാന്ന്
ഒട്ടും പഠിക്കേല ആഹ് അതും ശരിയാ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കുവേ
ആഹ് ഒട്ടും പഠിക്കേലാന്ന്
അതൊക്കെ തോന്നലാ എന്ന് നമ്മുടെ പിള്ളാരുടെ ആ ഒരു നമ്മുടെ പെരുമാറ്റം പോലെയാണ് കുറേക്കെ മക്കള് നമ്മുടെ കയ്യിൽ കിട്ടണത്
അത് ശരിയാ എന്താ പി ടി എ ക്ക് പോകുമ്പോഴത്തേക്കും ടീച്ചർമാര് ചോദിക്കും എന്താ മോളുടെ മാർക്ക് കുറവാണല്ലോ ആ ഉമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ മേലെ ഫീസ് കൊടുത്താ പഠിപ്പിക്കേന്ന് അ അതിനനുസരിച്ച് പഠിക്കണം മാർക്ക് വേണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ മേലെന്ന് അല്ലെങ്കിൽ ട്യൂഷന് വിടാൻ മേലെന്നു ഒന്നാമ തെ ഓവർലോഡാ പിന്നെ അതിന്റെ കൂടെ കൊറേ ട്യൂഷനും കൂടെ കേ കേറ്റാത്ത കുഴപ്പള്ളൂ തലയിലോട്ട്
അത് തന്നെ ഇതെല്ലാം കൂടെ കേറ്റി വെച്ചാ പിള്ളേർക്ക് കുഴഞ്ഞു പോകുവല്ലോ ശ്വാസം വിടണ്ടേ അതെന്നെ
ഒരു ശ്വാസം വിടേണ്ട പിള്ളേർക്ക് കളിക്കേണ്ട സമയത്ത് കൊറച്ച് കളി
ഉം പിന്നെ നമ്മളി കാണിക്കാ ട്യൂഷന് വിടണ്ടേന്ന് ചോദിക്കും പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോ ഈ പറഞ്ഞ നമ്മുടെ വലിയ വലിയ ആളുകളു ണ്ടല്ലോ വാജ്പേയി അല്ല നമ്മടെ വ കെ ആർ വിജയനൊക്കെ
ആഹ് ആഹ്
നമ്മുടെ പ്രസിഡന്റായിരുന്നെ അവരൊക്കെ ട്യൂഷന് പോയിട്ടാണ് ഇത്രയും നിലയിലെത്തിയത്.
ആഹ് ആഹ് അത് ശരിയാ.
ആഹ് അവര് സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ടാ നമ്മള് സർ അല്ലാത്ത എല്ലാ സൗകര്യങ്ങളും വെച്ച് വണ്ടിക്ക് വണ്ടി ഫീസിന് ഫീസ് ട്യൂഷ് ഷന് ട്യൂഷൻ എല്ലാം കൊടുത്തിട്ടും ഒരിതും കാണിക്കൂല്ലല്ലോ മക്കള് ലാസ് സ്റ്റ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് ചവിട്ടും തന്നിട്ട് പോണെ മക്കളാണ്. ആഹ് ആഹ് അതെ ഒരു മനസ്സിലാവൂല അങ്ങോട്ട് എത്ര പറഞ്ഞാലും അല്ലേ?
ആഹ് എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ലാ മക്കളോടാണോ പറയുന്നെ ബെയ്സ- മക്കളോടാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ല.
ചിന്ത പോലും ഇല്ല മൊത്തത്തിലങ്ങനെ മാ ഇല്ല കാരണം മാതാപിതാക്കളും കണക്കാ
ആഹ് അത് ശരിയാ അവൻ അവര് ആഹ് അവരെയും പറയണം കേട്ടോ. അവർക്കും ഉണ്ട് ഒരു പകുതി ഉത്തരവാദിത്തം അവർക്കും ഇല്ലേ?
തീർച്ചയായിട്ടും പ പകുതി പകുതിയാണ്. മക്കക്ക് പകുതി മാതാപിതാക്കൾക്ക് പകുതി ആ ഒരിതാണല്ലോ.
ആഹ് അവർക്കും ഉണ്ട് പകുതി ഉത്തരവാദിത്തം. പക്ഷേ അവര് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല.
ആഹ് ഇല്ല.
ആഹ് പക്ഷെ പറയുമ്പഴ്ത്തേക്കും ആ നമ്മള് പറയുമ്പം നമ്മടെ മുഖ ട്ടും പറയില്ലല്ലോ തെറ്റികൾ നമ്മടെ തെറ്റ് റ്റികൾ നമ്മളും മറച്ച് വെച്ചിട്ട് ബാക്കിയുള്ളോറെ തെറ്റികളെ ചൂണ്ടിക്കാട്ടാനല്ലേ-
ചോ ആ അത് തന്നെ അതിപ്പൊ ഈ പറയുന്നുണ്ടല്ലോ നമ്മള് ഒരു വെരള് മ റ്റൊള്ളോർക്ക് നേരെ ചൂണ്ടി കയിഞ്ഞിട്ട്ണ്ടെങ്കിൽ‌ ബാ ക്കീ വെരള് മൊത്തം നമ്മടെ നേരെ അല്ലേ ചൂണ്ടിക്കൊണ്ടി ആ ചൂണ്ടിക്കൊണ്ടിരിക്ക്ണെ.
അത് പക്ഷെ നമ്മള് വിചാരിക്കുന്നില്ല.
വിചാരിക്കുന്നില്ല. പിന്നെ നമ്മള് ആ നമ്മള് മക്കളെ വഴക്ക് പറഞ്ഞ് വഴക്കു പറഞ്ഞ് ശേഷം പിന്നീട് നമ്മളൊന്ന് ഒ ഇരുത്തി ചിന്തിച്ച് നോക്കണം അതെവിടെയാണ് ശെരി ഞാൻ ചെയ്തത് ശ ശെരിയാണോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കീട്ട് നമ്മള് മക്കളോട് പോയി- പ്പ അവര് കെറുവിച്ചിരിക്കുവാന്ന് വെച്ചോ ഞാ വെച്ച് അ അത് കഴിഞ്ഞ്ട്ട് വഴക്ക് പറഞ്ഞ ശേഷം പിന്നെ ഒന്ന് പോയി ആ അത് ഒരു സ്നേഹത്തോടെ എന്താ ഹസ്ബ ഒരു നമ്മടെ ഭ അവര്ടെ ഭാഗത്തായിരിക്കും തെറ്റ് പിന്നെ നമ്മള് ചെന്ന് പതുക്കെ ഒര് സോറി പറഞ്ഞിട്ട്. അത് അങ്ങനെ അമ്മക്ക് സങ്കടം ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കയിഞ്ഞാ അവര്ടെ മനസ് പിന്നെ ഒരലിവ് തോന്നാൻ സാധ്യതയുണ്ട്. ഹ് ഹ് ഹ് എല്ലാ രീതിക്കും പരീക്ഷിച്ചു നോക്കണല്ലോ.
ആഹ്
ഉം അങ്ങനെയൊക്കെ ആണ് ഇന്നത്തെ മക്കളെ കാര്യം.
ആ ന്നെ മക്കളോട് ഒത്തിരീ മ ക്കളോട് പേരൻസ് നിക്കണ്ട രീതിയും ഉണ്ട്.
ഒണ്ടൊണ്ട്‌ണ്ട്‌ ഒണ്ട് തീർച്ചയായിട്ടും ഒണ്ടല്ലോ എന്നാ വെച്ചോട്ടെ എന്നാ ഞാന് മോള് ആ ന്താ ആഹ് ശരി എന്ന